ഹലോ ഹലോ
ഹലോ
ഹലോ ആ ഹായ് ചേച്ചി ഗുഡ് ഈവനിങ് ഏ ആ കേൾക്കാൻ പറ്റുന്നുണ്ട് ഞാൻ പറയുന്ന കേ
ആഹ കേക്കറ കേൾക്കാ മരണോ
ആഹ ആഹ എന്തൊക്കെയ ദേശ വിശേഷം ആഹ നല്ല വിശേഷം ആ പിന്നെ ആ ചേച്ചിയുടെ വീട്ടിൽ ആാരൊക്കെുണ്ട്
ഇവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് ഞാനുണ്ട്
ആണാ മാരിീഡാണോ
മരിഡ ആണ് ഇപ്പൊ എൻന്റെ വീട്ടില നിിക്കുന്ന ഹസ്ബൻഡ പുൊറത്താ
ഹസ്ബന്ഡ് പുൊറത്താണോ ആഹ പുൊറത്ത് എവിടെയാ
അബുദാബി
അബുദാബിയിലെ ഓക്കെ ഇവിടെ മഴന്ന് പറഞ്ഞ കഴിഞ്ഞാല് ഇപ്പൊ രാവിലെ ഉച്ചക്കൊക്കെ പെയ്തു ഇപ്പൊന്നന്ന് മോടിക്കെട്ട് പോലെ നി ഇപ്പുണ്ട് പെയ്തിട്ടില്ല അ മൂടിക്കട്ട പോലെയൊക്കണ്ട് ആ പിന്നെ
നല്ലില്ല
ആണല്ലേ ആ ഞ ആ കാലാവസ്ഥ േടെ വതില്ലേ പിന്നെ ഇന്ന് എന്റെ മോന് ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടി പോൻ ഉണ്ടായിരുന്നു ഓ ചായെ കുടിച്ചു
ക്കസ
ഉം ഞാൻ ഏ എനിക്ക് മുപ്പത്തിരണ്ട്
ഒ മ
മോനോ മോനെ ആ എനിക്ക് രണ്ട് എനിക്ക് രണ്ട് രണ്ട് മക്കളാണ് ഒരാൾക്ക് ഏഴു വയസ്സും ഒരാൾക്ക് ഇപ്പൊ ഒമ്പത് മാസം കഴഞ്ഞു ആഹ
അയ്യോ
ആ ഒമ്പത് മാസം കഴിഞ്ഞ് ഈ പന്ത്രണ്ട് വന്നപ്പൊ ഒമ്പത് മാസമായി ആ ചേച്ചിയുടെ മോന് പഠിക്കാണോ ഹലോ മോളാണോ ഒന്നാം ക്ലാസ്സില് ആ ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ഒന്നാം ക്ലാസ്സ്ല് ല്ലേ ആ ഏത് സ്കൂളില പഠിക്കണേ ഓ
കുഞ്ഞിന് പനി വല്ല ഉണ്ടോ നിന്റെ
ഇല്ല അങ്ങനെ പനിയൊന്നുംല്ല പനി ഇല്ലാന്നാ പറ പനി വരില്ലന്നാ പറഞ്ഞത് എന്നാലും പാരസെറ്റാമോൾ തന്നിട്ടുണ്ട് പനി വരില്ല എം ആർ ആണ് എടുത്തത് അപ്പൊ അങ്ങനെ പനി വരില്ലന്നോര് പറഞ്ഞിട്ടുണ്ട്
ആ കരച്ചിലുണ്ടോ
കരച്ചിലത് ഏയ് ഇഞ്ചെക്ഷൻ എടുത്താൽ പോലും ഇങ്ങനെങ്ങനെ ചുണ്ട് ഇങ്ങനെ വിതു ഇങ്ങനെ ചുണ്ട ഇതായുള്ളൂ കാരഞ്ഞൊന്നൂല്ല അപ്പൊ എന്റെ ഉമ്മ ചോദിക്ക ചെയ്തിട്ട് കരഞ്ഞൊന്നുല്ല നിജമാ കരഞ്ഞാന്നുല്ല മൂത്താള് പിന്നെ ഇഞ്ചക്ഷ ഇച്ചരി നടത്തിക്കൊണ്ട് വരുമ്പോ തന്നെ കരയൂ
ഒമ്പത് മാസല്ല ഒള്ളു അതിനൻ പറയാ ആ അതാ ചെല പിള്ളേര്
ആ ചെല പിള്ളേര് അവിടെ വന്നാ രണ്ട് മൂന്ന് കുട്ടി കളെ ക്കെ കരഞ്ഞ് ചിലരിങ്ങനെ ചുണ്ടങ്ങനെ വിതുമ്പി വന്നോള്ളൂ അല്ലാണ്ട് കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല
അല്ലേ
ആ ആ ഇല്ല ഇല്ല അങ്ങനെ ഒരുരിതല്ല രാത്രി ഇപ്പ ഫീഡ് ചെയ്ത് കിടന്നാലും ആള ആളുടെ കളികൾ കഴിഞ്ഞ് ന്റെ ട്ത്തന്ന് കടന്നോളൂ അപ്പൊ ഞാനും മൂത്താലും കടന്നാലും ആൾക്ക് പ്രശ്നം ഇല്ല ഹസ്ബൻഡ് ലൈറ്റ്ആയിട്ടാണേ വര്ണത് ആ ഹസ്ബൻഡ് ഇവിടെ ഹോ ല്ലി ജി എം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പ നല്ലടെ കൗത്തിലി
ആ
ആ ആ സൗത്തില് ഒരു ഹോട്ടല് ഉണ്ട് ഷാഡോന്ന് പറഞ്ഞിട്ട് അപ്പൊ രണ്ട് ഹോട്ടൽ അടുപ്പിച്ചുള്ളത് അപ്പൊ അതിന്റെ നോട്ടോെക്ക കഴിഞ്ഞ് വരുമ്പോ ലേറ്റ് ആകും രാവിലെ പത്തണിക്ക് പോയാ മതി പക്ഷെ രാത്രി നല്ല ലേറ്റ് ആയി ട്ടാ വരുന്നത് പന്ത്രണ്ടര ഒരു മണിക്കൊക്കെയ വരുന്നത്
ഉം അപ്പ രാവിലെ അപ്പൊ എപ്പഴാ പോകുന്ന ജോലിക്ക് പുള്ളി
രാവിലെ പത്തണിയ ആവുമ്പോ പോയാ മതി
ലാന് എന്തപ്പ വീട്ടിൽ നിക്കണ
ഇപ്പ എന്റെ ഒരാഴ്ചയായിട്ട് ചച്ചി ഒന്ന് റസ് എതാണ മറ്റേ റ്റില് പറില്ല അമ്മ പരോൾ ഇറങ്ങൂന്ന അറിയില്ലേ അങ്ങനെ പക്ഷേ ഹസ്ബൻഡ വീട്ടിൽ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് താമസിക്കുന്നത് അതായത് മുകളിലത്തെ നിലയിലാണ് ഞങ്ങള് താമസിക്കുന്നത് താഴെ അനിയനും അനിയത്തിയും ഉമ്മായും വാപ്പായും ഉണ്ട് ഞങ്ങൾ മേളിൽ അനിയന്റെ കല്യാണ ആയ പ്പോയേക്കും മേളിലേക്ക് സെപ്പറേറ്റ് ചെയ്യ് അവിടത്തെ ആത് ഹസ്ബന്റെ ഇപ്പ ഞങ്ങള് ആദ്യം ഗൾഫിലായിരുന്നു മസ്കറ്റിലായിരുന്നു കല്ല്യാണം കഴിഞ്ഞിട്ട് ആഹ് പിന്നെ കൊറോണെക്ക ആയപ്പേക്കും മൊത്തം ജോലിയൊക്കെ പോകും അങ്ങനെക്കെ വന്നപ്പോ ഇങ്ങട്ട് പോന്നതാ
പോന്നതാണല്ലേ ആഹാ ആഹ് ആഹ് ന്ന പ്പ ഇവിടെ വീട്ടി വന്നിക്കുമ്പോ സ് കൂളി പോകാനൊക്കെങ്ങന മോന്
മോന് ഇവിടെ അടുത്ത അല്ലമീനില ആക്കിയക്കണ എടപ്പള്ളി അപ്പൊ ഇവിടുന്ന് സ്കൂൾ ബസ്സുണ്ട് അവിടുന്ന് സ് കൂൾ ബസ്സ് ഉണ്ട് അപ്പൊ ഇങ്ങട് വരുമ്പേക്കും നമ്മള് മെയിൽ അയച്ചു കൊടുത്താ മതി അവർക്ക് ആഹ് മെയിൽ അയച്ച് കൊടുത്തിട്ട് ആ ഓഫീസില് നമ്മ മെയിൽയച്ച് കൊടുത്തിട്ടുണ്ടെങ്കില് ഇവിടുത്തെ ആന്റി ആന്റിനെ വിളിച്ച് പറഞ്ഞാലും മതി
അതെയല്ല അപ്പൊ ഈ വഴിയുള്ളവര്ടുക്കുവല്ലോ
കൈ വഴി ഉള്ളവര എടുക്കോളൂ അതുകൊണ്ട് പ്രശ്ന ഇല്ല ഇവിടെ ഇങ്ങട് ഏഹ് പഠിക്കലക്ക ആ നിർബന്ധിച്ച് ഇങ്ങന പിടിച്ചിരുത്തിക്കാലും പഠിച്ചോളും പടി ക്കാനൊക്കെ യുണ്ട് പക്ഷേ ഇരിക്കണം ഒന്ന് പിടിച്ച് ഇരുത്തണം ഇവിടെ ആ ഇവിടെന്ന് പറഞ്ഞ് കയ്ഞ്ഞാല് കസിൻസ് ഒക്കെ ഒള്ളകൊണ്ടേ പി അവിടെന്ന് പറഞ് കഴിഞ്ഞാല് ഇങ്ങന റോഡ് സൈഡ് തന്നെയാണ് വീടും പിന്നെ ആൾക്ക് കളിക്കാൻ വേറെ ആരു ഇല്ല അനിയന് കുട്ടികളൊന്നും ആയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷം ആവണൊള്ളൂ അപ്പൊ ആ ആയിട്ടില്ല അപ്പ ആള് അവിടെ ഒറ്റപ്പെട്ട ഒരു ഇതായതുകൊണ്ട് ഇവിടെ വരുമ്പോ ഭയഗര അവിടെന്ന് പെട്ടെന്നിരുന്നോളൂ മണ്ണിന് വൈകുന്നേരം ആ നിനി ഒരു നാലര മുതൽ അഞ്ചര വരെഞാൻ പഠിപ്പിക്കൂ പിന്നെ രാത്രി എന്ന് പറഞ് കിയ്ഞ്ഞാല് ഓൺ ലൈൻ മദർസെ ഇണ്ട് ഞക്ക് മദർസെള്ള കാരണേ ഏഴ് മണി തൊട്ട് എട്ട് മണിവരെ മദർസ് ചില ഇതുണ്ട് അപ്പൊ അങ്ങനെ ആളെ ഇരുത്തു അപ്പൊ വൈകുന്നേരോണ് പഠിപ്പിക്കേക്ക ചെയ്യുന്നത്
ആഹഹ് ആഹഹ് ആഹ് ആഹ്
ആഹ് അപ്പൊ ഇവിടെ വരുമ്പോ ഇങ്ങനെ കസിൻസിന്റെ മക്കളൊക്കെ ഒള്ളാരണേ കളിക്കണ് ആ ആ ചായെക്ക കുടിച്ച് ചേച്ചി കുടിച്ചോ ചായെക്ക ചായ കുടിച്ചോ ചേച്ചി കുടിച്ചോ ഹലോ ചേച്ചി കുടിച്ചോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ആഹ് എനിക്കിപ്പ കേക്കാൻ പറ്റുന്നുണ്ട്
ആഹ് എനിക്ക് ണ്ടെന്ന് തോന്നന്ന്
ആഹ് ഇവിട ഇങ്ങനെ മൂടിക്കെട്ടിനിക്കണണെ വൈഫൈ വൈ ഫൈ യുണ്ട് പക്ഷെ ഇങ്ങനെ മൂടികെട്ട് മഴയാകുമ്പോ ഒരു ഇതുണ്ട് ഒരു റേഞ്ച് കുറവിന്റെ ഒരു പ്രശ്നോണ്ട്
അത ആഹ് ഹ് ആഹ് ആഹ് പിന്നെ വാവെന്തെടുക്കെ ഒറങ്ങുവാണോ
വാവതെ ഇവിടെ വാപ്പച്ചിടെൽ ഇരിക്കണ് കളിക്കണ് അവിടെ നിന്ന് കളിക്ക ഇപ്പ ഫുഡ് ഇപ്പം നീറ്റുള്ളൂ ഓർക്കതീന്ന് അപ്പൊ ഫ് ഫുഡൊക്കെ കൊടുത്ത് ഇനിയിപ്പോ കൊറച്ചേരം കഴിയുമ്പൊ കുറുക്ക്കൊടുക്കണം ആഹ് ഓഹ് കുറ്ക്കക്ക കൊടുക്കൂ
ആഹ് ആഹ് ആഹ് മൂത്തപ്പ എത്രണിയാകുമ്പോ പോകും ക്ലാസിനൊക്കെ
ഇവിട ആകുമ്പേ ഏഴ് പത്ത് ഏഴെ കാലിന് വണ്ടി വരും അപ്പൊ ഏഴുമണിയാകുമ്പ ഞങ്ങൾറങ്ങും ആത്രത് ആ അവിടെ ഹസ്ബൻഡിന്റെ വീട്ടിലാകുമ്പോ ഏഴ് നാപ്പതിനൊക്കെ വരുള്ളൂ
എന്നാലും ഈ ഏഴ്‌ ഏഴെ മുക്കാലിനൊക്കെ ആവുമ്പോ രു പണിയെല്ലാം കഴിഞ് ഫുഡ്ക്കെ കൊടുത്ത് ഒരുക്കി സെറ്റാക്കുവോ
ആഹ് ഇവിടെന്ന് പറഞ്ഞാ പിന്നെ ഉമിച്ച ഉള്ള കാരണം ഞാൻ ഒന്ന് ഇങ്ങനെ അടുപ്പിച്ചു കൊടുക്കോളും അവിടെന്ന് പറയുമ്പോ അഞ്ചരൊക്കെ എണീറ്റ് എല്ലാം ചടപടയെന്ന് പെട്ടന്ന് ആക്കും അവിട പിന്നെ ഒറ്റക്കവാണല്ലാ
എവിടെക്കിലും പോണേന് ഏഴര ആവുമ്പഴെ പായന്ന് എഴുന്നേക്കുള്ളു
ആണാ ആഹ് അവിട പിന്നെ നേരത്തെ വരും ഉദേശി അതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടില്ല മൂന്നര ആകമ്പയത്തെക്കും അവൾ എത്തും
അതെത്തും ഉമ്മ ഹ ഹ
ആഹ് രാവിലെ അത് ആത്യക്കെ കഴിക്കാൻ ആൾക്ക് മടിയായ്ര്ന്ന് അറിയാൻ പാടില്ലല്ലോ ഫസ്റ്റ് ഇങ്ങനെ ആഹ് ആഹ് എൽ കെ ജി ഒക്കെ ആയിരുന്നപ്പം പിന്നം പിന്നഅതിങ്ങനിങ്ങനെ ശീലായി വന്ന് അപ്പഴേക്കും ഓക്കെ ആയി
ഇതിപ്പോ ദേ എട്ടിന് എട്ടരക്ക്‌ പോണോങ്കിതന്നെ കഴിക്കൂല ഫുഡ്
ന്നാ ആണാ ഇത് പ്പ ഞാ എന്നോരോന്നൊക്കെ പറഞൊടുക്ക ചേച്ചി ഫുഡ്‌ കയ്ഷില്ലെങ്കി ന്നമുക്കൊർമെഇണ്ടാവൂല്ല പഠിക്ക്‌ന്നതൊക്കോർമ ഇണ്ടാവൂല്ല അങ്ങനെയിങ്ങനെയെന്നൊക്ക പറഞ്ഞ് പറഞ്ഞ അങ്ങനെ പറഞ്പറഞ്ഞിപ്പ കഴിക്ക്‌ന്ന്ണ്ട് ഇപഇടിലിക്കേണങ്ങി രണ്ടെങ്കി രണ്ട് കഴിക്കുന്നുണ്ട്
ആൺകുട്ടിയാണോ മൂത്തത്
ആഹ് രണ്ടു രണ്ടും ആൺകുട്ടികളാ
അതാവും പിന്നെ പെട്ടെന്ന് കുളിപ്പിച്ചൊരുക്കി വിടാം പ-
ആഹ് പെമ്പിള്ളേരാവുമ്പോ മുടി കെട്ട് എങ്ങനെമുടികെട്ടും എങ്ങനെ ഇങ്ങനെ ഇതാക്കും ഒണക്കി ഓഹ് അതെല്ലാത്തൊരു എന്റെ അനിയത്തിക്ക്‌ രണ്ട് ആ പെൺമക്ക ക്കളാണ്
ആ ഹാ
രണ്ട് പെൺകുട്ടികളാണ് ഉം ഓ അത് ഞാൻ ഇപ്പ ആലോയ്ക്കാറുണ്ട് ഞാൻ വിടുമ്പ ഞാൻ കണ്ടിട്ട്ണ്ട് ഓരുക്കി ഒ ആ ഞാൻ ഇങ്ങനെ അനിയത്തി ഇങ്ങനെ ഒരുക്കിഒക്കെ വിടുമ്പഴേക്കും ഞാൻ ഇങ്ങനെ ആലോയ്ക്കാറ്ണ്ട് പക്ഷേ ഇതെങ്ങനെ സാധിക്കണ് എന്നെ കൊണ്ട് പറ്റു ല്ലാ അതോന്നും എനിക്ക്ഒന്നാമത് ക്ഷമയില്ലാത്തതാണ് ശെമയില്ല പെട്ടന്ന്‌ ദേഷ്യം വരും അതാണ് മെയ്നായിട്ട്
അത് അതിന്റ-
വഹ്
അറിയ്യാലോ
ആ ന്നമുക്കറിയാം ഓ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ആ കൊറച്ച്തായികഴിയുമ്പോ സെറ്റാവും അല്ല ആ അതലച്ചി നമ്മളൊന്ന് നമ്മ ഡെയ്ലി ഇങ്ങനെ ചെയ്യണോണ്ടെ ന്നമക്കൊന്ന് സെറ്റാകും ആദ്യത്തേക്ക്‌ വരുമ്പളെ ഒരു ബുദ്ധിമുട്ടായിരിക്കോള്ളൂ
ചെലപ്പില്ലേ ഈ പട്ത്തം ഇല്ലാത്ത ദിവസൊക്കില്ലേ
ആഹ് ആ ആഹ് അത് ശരിയാണെച്ചി പടുത്തം ഇല്ലാത്ത സമയ ത്ത് വേഗം എണീറ്റ് വരും അപ്പ ഞാൻ പ അല്ലാത്തപ്പ എണീക്കാൻ പറഞ്ഞാ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് പട്ത്തില്ല ക്ലാസ്സില്ലാന്നർ റിയുപേക്ക് വേഗം എണീറ്റ് വരും അതിന് യാതൊരു വിളിക്കേം വേണ്ട പറയെം വേണ്ട രാവിലെന്നെ എണീ റ്റ് രും ബാക്കിഉള്ളോര് കൊറച്ചേരം ഉറങ്ങട്ടേന്ന് വിചാരിച്ചാ അതിന് സമ്മതിക്കൂല എല്ലാരും അങ്ങനെനെല്ലേ എല്ലാ മക്കളും അങ്ങന തന്നെയാണല്ലേ
അതെ ശനിയാഴ്ചയാകുമ്പം ഞാൻ പറയും ശനിയാഴ്ചയാകുമ്പോ ഞാൻ പറയും അതേ പാറു രാവിലെ എങ്ങാനും നീ അഥവാ എഴുന്നേറ്റാ മിണ്ടാതെ ഉറങ്ങി
ആഹ പഷെ ഒറങ്ങൂലേച്ചി ഓറങ്ങൂല
കൊറെ പിന്നെ
ഉറങ്ങൂല എന്തെയ്താ ഒറങ്ങൂല ആ ഒർ ഒർങ്ങൂലേച്ചി എന്തെയ്തും ചെയ്യൂല അപ്പതന്നെ തോണ്ടും ഉമ്മീ വെഷക്ക്‌ണ് എന്തേലും താന്നൊക്കെ പറഞ്
ആ സത്യം വിളിക്കും
വിളിക്കും ഞാൻ പറയും നീ എണീക്കണങ്കി എണീറ്റോ ഞാനെണീക്കുമ്പോ ഞാ ഞാനെനീറ്റ ഇണ്ടാക്കിതരാം അപലു കൊറചേരം ഞാൻ കെടന്നോട്ടെന്നറഞ്ഞ ഏയ് ഉമ്മി എണീക്ക്ന്നർഞ് ശല്യപ്പെടുത്തും പി എനിക്കതത് നിവൃത്തിയില്ലല്ലോചഴച്ചായിരിക്കും
വട്ടല്ലാത്ത അസ മാത്ര അല്ലെങ്കിൽ നമ്മള് കുത്തി എഴുന്നേപ്പ എഴുന്നേക്ക
ആഹ ഇനി എനിക്ക് എനിക്കന്ന് പറഞ്ഞ ജന്മം ചെയ്ത നീക്കൂില്ല ഉം പിന്ന ആഹ ആ ആ ആ ആ് ശരിേച്ചി ശരി ഓക്കെ ആഹ ശരിയെന്നാ ഓക്കെ